ഹലോ
ഹലോ
ഹലോ മോളെ സുഖവാണോ
ആഹ് സുഖാണ് കേൾക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്
കേൾക്കുന്നുണ്ട് മോളെ ഫുഡൊക്കെ കഴിച്ചോ മോളെ
ഇല്ലില്ല ടൈം ആകുന്നല്ലേ ഉള്ളൂ ഫുഡ് കഴിച്ചില്ല അതെതെ അവിടെ എങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ
ഞാൻ കഴിച്ച് കഴിഞ്ഞു
ഓക്കെ എങ്ങനെയുണ്ട് സുഖായിട്ടിരിക്കുന്നോ ഓക്കെ ഓക്കേ ആഹ് നമുക്ക് ആഹ് അതെ സുഖയിട്ടിരിക്കുന്നു
സുഖയിട്ട് ഇരിക്കുന്നു ആഹ് ആഹ്
ഏഹ് നമുക്കെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിട്ട് ഡിസ്കസീതാലോ
എന്താ എന്താ മക്കള് ഉദ്ദേശിക്കുന്നെ നമക്ക് വിവാഹത്തെ ക്കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചാലൊ ആഹ് പിന്നെ ഇപ്പഴത്തെ സ്വർണം ഈ സ്വർണം കൊടുത്ത് കല്യാണം കഴിക്കുവല്ലോ സ്ത്രീധനം സ്ത്രീധനം ഇപ്പോരു വല്ല
അതെ നമുക്ക് സംസാരിക്കാം
സ്ത്രീധനം എന്ന് പറയുന്നതൊരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയാ ഇപ്പം ഇപ്പഴത്തെ സ്വർണ്ണത്തിൻ്റെ വെല വെച്ച് നോക്കുയാണെങ്കില് പാവം പിട് പാവം പിടിച്ച വ ഓരോ ആൾക്കാർക്ക് സ് കല്യാണവേ നടക്കാനും ചാൻസ് കൊറവ
അതെ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ സമൂഹത്തില് ഗേൾസ് കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റായിട്ട് നിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് അതുകൊണ്ടൊക്കെയായിരിക്കാം അവരൊര് ഏജ് ഒരു മു മുപ്പത് ഇരുപത്തൊമ്പത് വ വയസ്സൊക്കെയാവുമ്പോഴാണല്ലോ കല്യാണൊക്കെ ചൂസിയ്യുന്നത്
സൊ ആന്ന് ആന്ന്
അതെ അതും ചൂസീയ്യാത്ത പെൺകുട്ടികളും നമ്മടെ ഈ കാലഘട്ടങ്ങളിലുണ്ട്
ഒണ്ടൊണ്ട് ഇപ്പം കൂടുതൽ ലിവിങ് റ്റു റെല്ലെയോ എന്തോ ലിവിംഗ് ലിവിനിങ്‌ ടുഗെതറോ ടുഗെതറായിട്ടല്യോ ആൾക്കാര് പോകുന്നത്
അതിന് അതിന്റേതായ കാരണങ്ങളും ഉണ്ട് കാരണം ഇപ്പം സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ പെൺകുട്ടികള് ഫേസീതിട്ടുണ്ടല്ലോ
ആഹ് അതിനോടൊക്കെ മോക്കടെ അഭിപ്രായം എന്തുവാ
അല്ല എനിക്കെന്ന് പറഞ്ഞാല് നമ്മള് ഒരു മെചുവേടായിട്ട് ആ മാര്യേജിലോട്ട് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് പക്വതയില്ലാത്ത പ്രായത്തില് കല്യാണം കഴിച്ചു വിട്ടാ അവർക്കെന്താണ് ങ്ങനെ ജീവിക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ
നമക്ക് സ്വന്തം കാലില് നിക്കാൻ കഴിഞ്ഞിട്ട് കല്ല്യാണം കഴിക്കണോന്ന ആഗ്രഹം അല്ലേ ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാര്യ ആരുടെ
തീർച്ചയായിട്ടും ഇപ്പഴത്തെ കാലഘട്ടങ്ങളിലെ പെൺകുട്ടികള് ചിന്തിക്കുന്നതാണ് ഒരു പരിധി വരെ യുള്ള കുട്ടികളും വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാരണം ഇതെന്നെക്കെയാണ് ഇപ്പൊ സ്ത്രീധനം ചോയ്ച്ചു വരുന്ന ആൾക്കാര് ഏഹ് നമ്മടെ ഇവടെ ആ ഒരു നിയമം എടുത്ത് കളഞ്ഞാൽ മാത്രമേ
നിയമം നമ്മള് ഇപ്പോ എടുത്ത് കളയ് ഇപ്പം സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്നൊക്കെ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പ ഇ ആൾക്കാര് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്
അതെ അത് ചെലപ്പോ അത് നിയമം നിയമ മായിട്ട് വരാത്തോണ്ടല്ലേ ഇപ്പൊ ഒള്ളവൻ കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവന് അവന്റെ മ അവരുടെ മക്കളെ ഒന്നും കൊടുക്കാതെ വിടുന്നത് ബുദ്ധിമുട്ടു ആണ് അങ്ങനെ ചിന്തിക്കുന്ന പേരൻസിന്റെ സൈടീന്നാണ് നമുക്കിത്ര കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത് അതാ ഒരു പ്രോപ്പർ നിയമം വന്നാൽ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഇണ്ടാവോല്ലോ
ആഹ് ആഹ്
എനിക്കങ്ങനെയാണ് തോന്നുന്നത്
ആഹ് ആഹ്
അപ്പൊ പലർക്കും പല ഒപ്പീനിയനാകുവല്ലോ
ആന്ന് ആന്ന് ഉം
അപ്പ എങ്ങനെണ് ഇപ്പം ഓരോരുത്തരെ പോയിന്റ് ഓഫ് വ്യൂല് കല്യാണം ചെ ചെലർക്ക് കല്യാണം വേണം ന്നായിരിക്കും ചെലപ്പം വേണ്ടാന്നായിരിക്കും ഇപ്പം താങ്കളെ സംബന്ധിച്ച് എങ്ങനൊ ആയിരിക്കും ചൂസീയ്യ്
ഭിപ്രായത്തില്ന്ന് ഞാൻ പറയ്ന്ന് വിവാഹത്തിന് ഈമ് സ്രീധനത്തോട് ഞാൻ എതിരാ ആഫാടത്തിനോടും സ്ത്രീധനത്തിനോടും ഞാന് എതിരാ കാര്യം ഇത് ഇത് ഇപ്പോഴത്തെ സമൂഹംന്ന് പർഞ് നല്ല ഫയങ്കരായിട്ട് ആർഭാടവാ അപ്പോഴ് ഇതൊന്നുമില്ലാത്ത ഇരിക്കിന്ന താഴേക്കിടയിലുള്ള കുട്ടികള് കാണും അയ്യോ എന്റെ വിവാഹം അങ്ങനെ നടത്തിയാൽ മതിയില്ലോ അവർക്കൊരു ആഗ്രഹം കാണും അപ്പ ക്ഷെ അമിത് അപ്പ അവര് അവര് ആഹ് അവരന്തോ ചെയ്യും എവിട്ന്നേലും കടം വാങ്ങിച്ചും വല്യയ കട കടക്കണിയിലോട്ട് പോകും പക്ഷെ അത് നിർ ആഹ് അതാർഫാടം എല്ലാർക്കും തുല്യമായി ഒള്ള ഒള്ളവനായാലും അവൻ ഒരു കഴിഞ്ഞ് ഒള്ളവന് ആഹ് ഒരു ഒരാളുടെ വിവാഹം നടത്തുമ്പം അതിൽ നിന്ന് ഈ ആർഫാടം കാണിക്കുന്ന തുക കൊണ്ട് ആർക്കെങ്കിലും അന്നദാനം അങ്ങനെക്കെ ഉണ്ടല്ലോ ഓരോ ഇപ്പം ഒത്തിരി ഈ വയ്യാത്തവരോക്കെ കിടക്കല്ലോ അവർ ക്ക്‌ വേട്ന്ന എന്റെ സഹായോ അല്ല എങ്കി ഓർഫിനേജ് പോൽത്തെ സം സ്ഥല ങ്ങളുണ്ട് അത്വ്ടെയും കളിപ്പീര അല്ല നമ ക്കെ അർഹതപ്പെട്ട നമ്മുടെ വീടിനടുത്തായാലും അവരെയൊക്കെ ഒന്ന് ആഹ് ആഹ് തുക കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം ആർഫാടം കാണിക്കാതെ അപ്പഴ് എത്ര ആർഫാടം കാണി ചാലും ജീവിതം ജീവിതവാ അവര് ജീവിച്ചാലേ നല്ല രീതിയിൽ ജീവിച്ചാലേ ഒര് ജീവിതം മുന്നോട്ട് പോകുകയും പോകാനും പറ്റ് റ്റൊത്തോള്ളു ഒര് വിശ്വാസത്തിന്റെ പുറത്താ എല്ലാം പോകുന്നത് അപ്പോഴും ന നമ്മള് ആർഫാടം കാണിക്കാത്ത ഒരു കല്യാണം നടത്തണ്ന്നാ എന്റെ ഒരാഗ്രഹം എനിക്കൊരു മോനുണ്ട് അപ്പഴും നമ്മൾ സ്രീധന ഒന്നും ചോദിക്കാ ചോദിക്കത്തില്ല
അതെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊക്കന്ന് പർഞ്ഞാല് ഇപ്പ ഇങ്ങനെ ചിന്തി ക്ക്‌ന്ന കോർച്ച് ആൾക്കാരുണ്ട് ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്
ണ്ടന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള കല്യാണം അല്ലെ ഇപ്പം വടക്ക് കിടക്കുന്നേ തെക്ക് കിടക്കുന്നേ രീതിയിലുള്ള അവിടെക്കെ എന്തൊക്കെ കാണിക് ചൂട് അതല്ലാ വെളിയിലുള്ള ആചാരങ്ങള് അനാചാരങ്ങളും ഉണ്ട്
അതെ അതെ ഈ മഞ്ഞൾ കല്യാണം പോലുള്ളത് അത് ഈ നോർത്ത് ഇന്ത്യൻ സിനാണ് കൂടുതലും അവര്
പണ്ട് അവര് ചെയ്യുന്ന കാര്യങ്ങള് ഇങ്ങോട്ട് കൊണ്ട് വ പണ്ട് അങ്ങനെന്നുല്ല ഒരു പെണ്ണ് പോയി കാണുന്നു അച്ഛനും അമ്മയും സംസാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കി ഓക്കെ വാക്ക്‌ ഉറപ്പിക്കുക എന്തെങ്കിലും ചെയ്ത് ഒരു കല്യാണത്തിന്റെ പേര് ഒരു മാസം തൊട്ടേ തുടങ്ങ ആഘോഷങ്ങൾ അപ്പോഴും എതുമാത്രം ബുദ്ധിമുട്ട് ട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല അത് ന്ന് റഞ്ഞ ചെറുക്കൻന്റെ വീ
എനിക്ക് കൂ കൂടുതലും എനിക്ക് തോന്നത് അതെ
ആഹ്
എനിക്ക് കൂടുതലും തോന്നത് ഹിന്ദുക്കളുടെ കല്യാണത്തിനാണ് കുറച്ച് ആർഭാടം കൂടുതലള്ളതന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്
ആന്ന് ആന്ന് അച്ചല്ല് നമ്മളിപ്പം ക്രിസ്ത്യൻസ് ആറ്റ അത്രേ ഉള്ളു ആഹ് രണ്ടു ദിവസേ ഉള്ളൂ അവര് മനസ്സമ്മത നടത്തി അത് ആത് പെണ്ണി ൻ്റെ വീട്ടുകാരായിരിക്കും മനസമ്മതം നടത്തുക ചെറുക്കൻന്റെ വീട്ടുകാർ മനസ്സമ്മതം നടത്തി അടുത്തെ ഇവിടെ അവർ ആരിത് വെച്ചേ ഉള്ളൂ അത്ര വലിയ ഇതായിട്ടൊന്നുല്ല പിന്ന അവർക്ക് പ്രാർത്ഥന അങ്ങനത്തയുള്ള കാര്യങ്ങളാ തോനേ ഉള്ളന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ കേരളീയരായ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആർഫാടകമായിട്ട് കണ്ട് കൂടുതലും ആന്ന് വെച്ചാല് കടക്കനയിലോട്ട് ത്ത് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്
അതെ അതെ അയ് ശരിയാണ് പറഞ്ഞത്
മറ്റുള്ളവരെ അനുകരിക്കാൻ നോക്കുന്നത് കേരളീയരാ ന്ന സ്വന്തമായിട്ട് ആഹ് പിന്നെ ഒര് കഴിഞ്ഞിട്ട് അപ്പോഴ ഇത് ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും അപ്പോഴ അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയത്തില്ല പോലെ ആവണമെന്ന് ആഗ്രഹം കാണും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാണും. അപ് അപ്പോ അവർ അമ്മയോട് അച്ഛന്റെയിൽ ഒന്നുമില്ലെങ്കിൽ തന്നെ അവർ അവിടുന്നും ഇവിടുന്നും കടം മറിച്ചായിരിക്കും നടത്തുന്നത്. പിന്നെ അത് വീട്ടാൻ വേണ്ടി ചെലപ്പോ ഈ കൊടുത്ത കൊച്ചിൻ്റെ കയ്യിൽ നിന്നായിരിക്കും സ്വർണം വാങ്ങിച്ചായിരിക്കും പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളായി കുടുംബ പ്രശ്നങ്ങളായി കലഹമായി ബന്ധ ഒഴിവിലായി. അപ്പൊ എത്രയോ ലക്ഷങ്ങള് മുടക്കിയായിരിക്കും നടത്തിവിടുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനൊക്കെയ ഇവിടെ സംഭവം പിന്നെ പിന്നെ സമാധാനംമില്ല ജീവിത അവിടെ പുതിയ ജീവിതം തെരഞ്ഞെടുക്കുമ്പം തന്നെ അവിടെയും ജീവിക്കാൻ പറ്റത്തില്ല. അയ്യോ എൻ്റെ സ്വർണ്ണം അമ്മയ്ക്ക് കൊടുത്ത ആരും അറിയാതെടുത്ത് കൊത്ത പിന്നെ അവർക്ക് നിരന്തര ശല്യയിരിക്കും. അമ്മയ എവിടെ അറിയാതെ ഞാൻ തന്നയാ അതിങ്ങ് വാങ്ങിച്ച് താ അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കരയിട്ട്. ത് പ്രശ്നങ്ങൾ വരുവാ അപ്പ ഇതൊക്കെ ഇതൊക്കെ മാറണം ബന്ധ ബന്ധങ്ങൾക്ക് വെലയില്ലാതെ അതൊന്നും ഉണ്ടാവാതെ ഒരു മിനിമം ആയിട്ടുള്ള രീതിയിൽ ഒരു നോർമൽ കല്യാണം ആ നോർമൽ കല്യാണത്തെ അവര് ജീവിച്ച് കാണിച്ച് നല്ല രീതിയിൽ പോകണെന്നാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്
അതെ വിവാഹം എന്ന് പറയുന്നത് പണ്ടുള്ള കാലഘട്ടത്തില്ലൊക്കെ എനിക്ക് തോന്നുന്നു. പവിത്രത ഇവയില്ലെങ്കിൽ താലി അതിനൊക്കെ ഒരു
ഇല്ല ഇപ്പോ പവിത്രതയില്ല വിവാഹംന്ന് പറയുന്നത് വെറുതെ ഒരു രണ്ടു പേര് കൂടെ ഒരു അഡ്ജി സ്റ്റ്മെന്റ്. ചെലപ്പോ ഒരു ദിവസം കൂടെ താമസിക്കു അല്ലെ രണ്ട് ദിവസ അല്ലെ ഒരു മാസം കഴിയുമ്പോ എനിക്കവനെ വേണ്ടതായി ഇറങ്ങി പക്ഷെ അയിന്റെ പോറകിൽ അത്ര എന്തുമാത്രം കഷ്ടപ്പെട്ട് മറ്റൊരു കുടുംബങ്ങൾ ഉണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല.
അതെ അതെ
അതാണ് വരുന്നത് കാര്യം ഒരു കുടുംബത്തിന്ന് ഒരു പെൺകുട്ടി ആയാലും ഒരു ആൺകുട്ടിയ ആയാലും വിവാഹം കഴിച്ച പ്പിക്കുമ്പോ അവരെന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടായിരിക്കും വിടുന്നത്. ഇവര് രണ്ടു പേരും ജീവിക്കുന്നതിന് മുമ്പോട്ട് ഒരു മാസം അല്ലെങ്കി രണ്ടു മാസം. അത് കഴിയുമ്പോ ഡൈവോഴ്സ് അല്ലെങ്കിൽ ആത്മ - നോക്കെ അപ്പൊ ആഹ് കുടുംബത്തിന് താങ്ങാൻ പറ്റുവോ?
ഇല്ല
ഇല്ല അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും സാമ്പത്തികം പിന്നെ കൂടുതലും സാമ്പത്തികപരമായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ സ്വർണവിലയ അനുസരിച്ച് നോക് കുവാണെങ്കിൽ ഒരു പവൻ പോലും. ഒരു ലക്ഷം രൂപക്ക് പുറമെ വരും ഒരു പവന് വേണമെങ്കിൽ തന്നെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാണെങ്കില്. അ സാധാരണമായിട്ടരു കല്യാണം ഉള്ളവര് നല്ല ആർഭാടമായിട്ട് നടത്തുന്നത്. നിർത്തിക്കൊണ്ട് അവര്. ഇത് മറ്റുള്ളവരേും കൂടെ ഹെല്പ്പ് ചെയ്യണം എന്തുവാലും ജീവിതം ഒന്നേ ഉള്ളൂ അതൊക്കെ ജീവിതത്തിലെ നമ്മൾ മ മുന്നോട്ട് പോണം കാര്യംന്ന് പറഞ്ഞാല് നമ്മള ഇപ്പോ എത്ര വലിച്ചു വാരി കൂട്ടിയാലും. നമ്മൾ പോകുമ്പം വെറും കൈ്യോടാ പോകുന്നത്.
സത്യം
ഈ ഭൂമിയിലുള്ള എല്ലാം നമക്ക് സന്തോഷത്തോടെ ഭക്ഷിക്കാനായാലും നമ്മക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായാലും ഏത് രീതിയിലായാലും നമക്ക് ആവിശ്യമുള്ളത് മാത്രം എടുക്കുക
പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അ അതുകൊണ്ടാണല്ലോ ഇപ്പ എല്ലാരും അ എല്ലാരും ബിസി ലൈഫാണ് അവരവരുടെ കാര്യങ്ങള് മാത്രം
എല്ലാ സ്വാർത്ഥരാ മറ്റൊരു സ പൊതുസമൂത്തിൽ ഇറങ്ങീട്ട് ആരുഅങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് മിണ്ടാനോ എടുക്കാനോ ഒരു പാവപ്പെട്ടവനെ കണ്ട് കഴിഞ്ഞാ പുച്ഛമായിരിക്കും യോ അവൻ്റെ ലെവല് നോക്ക്‌ അവന് തെ സാധാരണ വേഷത്തിലായിരിക്കും വരുന്നത് യ്യോ അവന്റെ വേഷ പ്പ് നോക്ക് അവന് ഒള്ളത് വൃത്തിയായിട്ട് സൂക്ഷിച്ചായിരിക്കും വരുന്നത് പക്ഷെ അവന് അവരരു ക്വാളിഫൈയില് കാണും
അതെ നമ്മളിപ്പം സൗഹൃദത്തിലായാലും സൗഹൃദത്തിലായാ പോലും പണമഉുള്ളവൻ പണം ഇല്ലാത്തവൻ
ആ ആ ഒരു ചിന്ത അത് ഒരിക്കലും പാടില്ല അതൊരിക്കലും പാടഅല്ല പണ ഒ ള്ളവനായാലും പണമില്ലാത്തവനായാലും ഒരടി ആറടി മണ്ണിന്റെഅവകാശിയെള്ളൂ അല്ലാതെ അതിനകത്ത് വല്യ കാര്യല്ല്യ
അതെ അതും ചിലപ്പോ പ്പൊ നമ്മകത്രയും സൗകര്യങ്ങളു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ശ്മശാനത്തിലും അല്ലാതെ
പിന്നെ നമ്മളിപ്പം വല്യ വീട് വല്യ വല്യ വല്യ ല്യര് നെലകൾ വെച്ച് ക കെട്ടിടങ്ങൾ വെച്ചാലും നമ്മള് കെടക്കുന്നത് ഒരു കട്ടിലെലായിരിക്കും അല്ലെങ്കിൽ ഒരു തറ ര് പാവിരിച്ചായിരിക്കും
അതെ
അ അത്രേഉള്ളൂ നമ്മൾ ഒറ ഒരു ഒ റങ്ങാൻ നേരം ഒരു മണിക്കൂർ അല്ലേ അരമണിക്കൂർ ഉണ്ന്ന് പാത്രത്തിലൊരു മേശപ്പുറത്താണെങ്കില് ആ ഡൈനിങ് ടേബിളൊക്കെ വിശാലമായ ആർഭാടത്തിലായിരിക്കും ലക്ഷങ്ങൾ പൊടിച്ചായിരിക്കും
അതെ അതെ
ആ അങ്ങന് ത്തുള്ള കാലമാണ് ഇപ്പം പണത്തിന് വേണ്ടി അപ്പോഴത്തേനും വ അ ശെ അ പ്ടത്തെ അപ്ട്ത്തെല് ന്ന് പറഞ്ഞാല് ഒരാൾ ഇത്ര ആർഭാടം കാണിക്കുമ്പോ പിന്ന ദൈവമേ അവൻ അങ്ങന ആർഭാടം കാണിച്ചില്ലോ എനിക്കങ്ങനെ ജീവിതത്തി ത്തി പറ്റുന്നില്ലല്ലോ എന്ന് വരുമ്പോഴാണ് ഓരോത്തട്തും ഈ.. കൊ കുത്ത് കൊല പിന്നെ അല്ലാതെ ഈ മയക്കുമരുന്ന് അവര് ആ ലൈഫ് നല്ലഓലെ എൻജോയ് ചെയ്യാനാണ് എളുപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങൾലൊക്കെ എടുത്തു ചാടുന്നത് അവര് സെ അവര് ചിന്തിക്കുന്നില്ല നമ്മ ക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഉറങ്ങാൻ പറ്റുന്ന ഒരിടമാ വെ അത് മാത്രെ ഉള്ളു. ആരോഗ്യത്തോടെരിക്കുക സ്വസ്ഥതയും സമാധാനത്തൂടെ ഒ റങ്ങുക. അത് മാത്രം ചിന്തിക്കുന്നില്ല ആൾക്കാര്.
അതെ പ്രാർത്ഥനയില് പോലും സ്വന്തം കാര്യങ്ങള് മാത്രം പറഞ്ഞ് ഒതുക്കുന്ന ആൾക്കാരാണ്.
ആഹ് ഇ. എങ്ങനാന്ന് അള്ളവിചാരിച്ചാലും അവര്ടെ ജീവിതം അവരെ എങ്ങനെയ. മറ്റുള്ളവര്ടെ ലൈഫിലേക്ക് ഉയർത്തിക്കൊണ്ടവരാം ഒരാളെ കണ്ട് ജീവിക്കാൻ നോക്കും അതൊരിക്കലും പാടില്ല.
അതെ ത് തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അതെ.
ഉം നമ്മളെന്താണോ അതിനോട് നമ്മളൊത്തു പോവ
ഓക്കെ ഓക്കേ.
എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഞാനിപ്പോം മറ്റുള്ളവര്ക്ക് എന്തുണ്ടെന്ന് വെച്ചാല് ആരീതി നമ്മള് ജി ഞാൻ ജീവി കെന്നോട് ഞാനെന്താണോ ആ രീതീല് പോവും.
അതെ.
അതാണ് എന്റെ മക്കളെ ഞാ പഠിപ്പിച്ചേക്ക്ന്നത് നമ്മു കൊള്ളത് കൊണ്ട് നമ്മൾ സന്തോഷവും സമാധാനത്തോട് കൂടി പോവ്വ. അതിനിന്നൊരംശം മറ്റുള്ളവരെ സഹായി ക്ക്യാൻ പറ്റുവെങ്കി അതാ ഏറ്റവും വല്ല്യ പുണ്യാ ഒരു നേരം നമ്മുടെ കൈകൊണ്ട് ഒരാക്കൊരന്നം കൊടുക്ക